ഹലോ ഹലോ
ഹലോ ആ എന്താ വിശേഷം
ഹലോ ഹലോ
പറഞ്ഞോളു ഹലോ ക്ക്ന്നില്ലേ ഹലോ
എങ്ങനെയാ മഴയെക്ക ഉണ്ടോ ആ ഇപ്പ കേക്കാം ഇപ്പ കേക്കാം എങ്ങനെ മഴയെക്കെ ഉണ്ടോ അവ്ട
ഇല്ല അവിടെ എങ്ങനെ മഴണ്ടോ
ഹലോ
ആ വോയിസ് കേൾക്കുന്നില്ലേ ഒ ഓഡിയബിള അല്ലേ
ഉം കട്ടായി പോവുന്നെ
അതെ റൈ
എടക്കെടക്ക് കട്ടായി റൈഞ്ച് ഇവടെ കൊഴപ്പല്ല ഇവടെ മഴയൊന്നും ഇല്ല ഇപ്പം
ആ ഇവടി അങ്ങനെ തന്നെണ് മഴയൊന്നുല്ല റൈഞ്ചിനും പ്രശ്നന്നുല്ല എന്താണാവോ
ആ അപ്പൊ പിന്നെ ആഹ്
ശരി എന്താ പണികളൊക്ക കഴിഞ്ഞോ അതെ മാരീഡാണ്
ആഹ് മക്കളൊക്കെ
ഏ
മക്കളൊക്കെ
എന്താ പർഞ്ഞെ മക്കള് രണ്ടാള്ണ്ട് രണ്ട് പേര്ണ്ട്
ആ ഹാ
ഇണ്ട് ഒരാള് സ്കൂൾലാണ് മറ്റെ ആള്പ്പൊ അംഗനവാടി പോവാൻ തൊടങ്ങീട്ട്ണ്ട്
ആഹ് ആഹ്
ഇങ്ങക്കോ
ഇൻക്കി മൂത്തകൊച്ച് പ്ലേ സ്കൂളിൽ പ്ലേ ക്ലാസ്സി പോവാണ് അവളെ ഞാൻ അങ്കൻവാടി വിടുന്നെന് പകരം പ്ലെ സ്കൂൾല വിട്ടത് പിന്നെ ഒരാള് മൂന്ന നാല് മാസായതേ ഒള്ളൂ
രണ്ട് പേരാ
ആ രണ്ട് പേര്
ആ ശരി ചെറിയ ആൾക്കപ്പൊ എത്ര പ്രയായിട്ട്ണ്ട് ചെറിയ കുട്ട്യായിരിക്കു ലെ
നാല് മാസം നാല് മാസം
ഓ അയ്‌ ശരി മൂത്തമോക്ക് മൂന്ന് വയസോ
മൂന്നര
മൂന്നര ആ പ്ലേ സ്കൂൾല് വിട്ടേക്കാണല്ലേ എന്റെ മോക്കും മൂന്നര തന്നെണ് ഞാന് പിന്നെ ഇവടെ അട്ത്തന്നെ അംഗനവാടി ഇണ്ടായിരുന്നു പിന്നെ അവൾക്കും. നല്ല ഇഷ് റ്റു ആണ് പോവാന് അപ്പൊ അങ്ങനെ അവടെക്ക് വിട്ടിട്ട്ണ്ട്
എന്റെ കൊച്ചിന് അങ്കവാടി പോവാ ഇഷ്ടവല്ല ഇവടെ കൊറച്ച് നടക്കേം വേണേ ആ അങ്കൻവാടി പോവാം മടിയാര്ന്ന് ഓ ഒണ്ട് പക്ഷെ സ്കൂളിൽ പോവാൻ കൊയപ്പൊല്ല സ്കൂളിൽ ബസ്സ് വെന്നാ ഓടി കേറിയങ്ങ് പോ
ആഹ് ആഹ് ഇവടെ ഏഹ് മോക്കായാലേ ഏഹ് അഹന്താ ഫ്രണ്ട് ഇണ്ടാകുന്നൊക്കെ ഭയങ്കരഷ്ടാണ് കൂട്ടുകാരും കുടെ കളിക്കാനും ഇതിനൊക്കെ വളെന്നോ പറയ്ന്ന്ണ്ട് അംഗനവാടി പോവും പോവുന്ന് പ്രശ്നന്നുല്ലാ നല്ല രീതിയിലന്നേ പോയേ. സന്തോഷാണ് അങ്ങനെ ആകുമ്പോ മറ്റത് നമ്മള് ഈ കരഞ്ഞിട്ടൊക്കെ പോകുമ്പോ നമുക്കൊരു ആഹ് നമുക്കൊരു സമാധാനല്ലല്ലോ അതെ അഹ് അഹ് കൊഴപ്പല്ല നല്ല രീതിയിൽ പോവുന്ന്ണ്ട്.
ആഹ്
എന്താണോ ഉച്ചകക്ക്ള്ള ഫുഡൊക്കെ റെഡി ആയോ?
ആഹ് റെഡി ആയി.
ഉം നേര്ത്തെ കഴിയായിരിക്കും ല്ലേ? ഇല്ല ആവ്ന്നല്ലെ ഉള്ളു.
അല്ല കാപ്പി കുടിച്ചോന്നെ അഹ്
ഇത് റെഡിയാക്കും എങ്ങനെ
ആ അല്ല കാപ്പി കുടിച്ചോന്ന് ചോദിച്ചത്.
ആ രാവിലെ കുടിച്ചോണനി ഇപ്പം ഞാൻ ഉച്ചക്കെ കയിക്കാറുള്ളു അതിനെടക്ക് കയിക്കാറില്ല. വെയിറ്റ് കൂടുന്നല്ല പേടി നന്നായിട്ടിണ്ട് അപ്പൊ പിന്നെ ഒന്ന് ശ്രദ്ധിക്കും.
ഉം ഉം ചോറ് തന്നെ ആങ്ങള നാത്തൂന്റെ മോനക്കെ രാവിലെ കൊണ്ടു പോണം കേട്ടോ. അതോണ്ട് രാവിലങ്ങാവും ആഹ് ആഹ്
അഹ് ശരി അപ്പം നിങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഒരുമിച്ച് നിക്കാണോ താമസം?
അതെ അതെ ഞാൻ ഹസ്ബന്റെ വീട്ടില.
ഓഹ് ഓഹ്
അവരെ അവടവരെ ഉമ്മ, വാപ്പ, പെങ്ങള്, പെങ്ങള മോന് ആഹു അനിയന് എല്ലാരു
അഹ് അഹ് ശരി കൊറെ ആളുകള്ണ്ടല്ലേ?
ആഹ്
ഉം ഉം
അപ്പം ഇങ്ങളൊക്കെ ഇവടെ വീട്ടിലെന്നായിരിക്കുല്ലേ നിൽക്കാറ്? അല്ല ഞാന് വിഷാഖായിര വില്ല വല്ലി വേറെ പോവാന് വിചാരിക്ക്ണ് ണ്ട് വീട് പണി നടന്നോണ്ടിരിക്കാണ്.
ആഹ്
ഉം
എന്താ ചോയ്ച്ചേ ന ആഹ് നാത്തൂന്?
എങ്ങനെ?
എന്താ ചോദിച്ചെന്ന് കേട്ടില്ലാരുന്നു.
ആഹ് അത് വീ വീടുപണി നടന്നോണ്ടിരിക്കാണ് അറ്യ. സെപ്റ്റംബറിലൊക്കായിട്ട് താമസം മാറണന്നുണ്ട്.
നാത്തൂൻ്റെ വർത്താനം കേട്ടിലേ പിന്നെ അപ്പൊ പിന്നെ
ആ അപ്പ ഇവടെ നിൽക്കലായിരിക്കുല്ലേ? അത് ചെല സ്ഥലങ്ങളിലക്കെ അങ്ങനെ ആണല്ലോ.
ഉം ഉം ഉം ഉം
ഉം
വി വീട്ടാരു ആയിട്ട് യോജിച്ച് പോവില്ല അതോണ്ട് അഹ്
ങ് അതില് അധിക സ്ഥലങ്ങളിലുങ്ങനൊക്കെ തന്നെയാണേ
ഹ - ഹ- ഹ
പിന്നെന്താ നിങ്ങക്ക് വീട് പണി ഉണ്ടോ?
ഇല്ല ഇപ്പൊന്നും എത്തുല്ല
ആ് ആഹ് അപ്പൊ നിങ്ങള് ചെറിയ മോനായിരിക്കുല്ലേ? വീട്ടിലത്തെ ആണോ? ഏഹ് അഹ് ശരി അപ്പൊ അനിയന്മാരെൻ കല്യാണം കഴിഞ്ഞ്.
ഇല്ല കല്ല്യാണം കയിഞ്ഞിട്ടില്ല
മോനെ
ഒരനിയനും അനിയത്തിയാണ് അപ്പൊ അനിയന്റെ കല്ല്യാണം കയിഞ്ഞിട്ടില്ല.
അഹ് ശെരി അനിയത്തി അനിയത്തി ഒരു നാത്തൂനായിരിക്കുല്ലേ
ആഹ് ആഹ് അതെ
പിന്നെ എന്താ പണി ഉച്ചയ്ക്ക്എന്താ ഫുഡ്?
ഇച്ച് ഏഴ് ഏഴ ഏഴു വയസ്സായരു മോനുണ്ട്.
ഏ ഒരു വയസ്സായേ? ഏഴു വയസായ ഏ അത് ശരി അപ്പൊ അപ്പൊ നിങ്ങളെ നിങ്ങളെക്കാളും പ്രായംണ്ടാവുല്ലോ അല്ലേ?
ഇല്ല ഇല്ല എന്നെക്കാളും ഒരു വയസ് ഇളയതാ.
അഹ് ശരി അ ഞാൻ നിങ്ങള് മക്കളെ വെച്ച് പറഞ്ഞപ്പോയ അതാ ചോയിച്ച ട്ടോ
ഓളെ പതിനെട്ട് തെകഞ്ഞതിന്റെ പിറ്റേ ദിവസം കെട്ടിച്ചു.
ആഹ ശരി അത അന്നൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ
എന്റെറെ കല്യാണം ഇരുപത്തി ഒന്നിലാ
ആഹ ആ എന്റത് പറഞ്ഞ പോലെ പതിനെട്ട് തെകയിനേന് മുന്നേന്നും തെകഞ്ഞിട്ട് എന്നൊക്കെ പറയാം.
പതിനൊന്ന് വർഷായിപ്പോ കല്യാണെക്കെ കഴിഞ്ഞിട്ട്.
പതിനൊന്ന് വർഷം
ആ ആ് പതിനെന്ന് വർഷായി വല്യ മോള് ഇപ്പൊഅഞ്ചിലാ പഠിക്കുന്ന. നാലില് മദ്രാസയില് അഞ്ചിലും സ്കൂളിലും നാലിലും പഠിക്കുന്ന.
ആ ഞ എന്റതിപ്പോ അഞ്ച് വർഷായി. അഞ്ച് വർഷം ഈ മാസം അഞ്ച് വർഷാവും. അവളത് ഏഴെട്ട് വർഷായി
ആഹ ആഹ പിന്നെന്താ ആഹ ഇളായതായിരിക്കുല്ലേ
ആഹ
ഉം ഉം ശരി എന്താ ഉച്ചയ്ക്ക് ഫുഡിന് എന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ?
സ്പെഷ്യല് ഇന്ന് സ്പെഷ്യലായിട്ടൊന്നൂല നമ്മള് ആ ഇറച്ചിയൊക്കെ വാങ്ങിക്ക കഴിഞ്ഞാ സ്കൂളിൽ കൊണ്ടു പോകാനായിട്ട് കുറച്ച് എടുത്തു വെക്കെ അപ്പൊ ഇന്ന് അപ്പൊ അതാണ് ഇന്ന് ഫ്രൈഡ് റൈസും മതിന്ന് പറഞ്ഞി അതും ചിക്കനും കൂടെ ശരിയാക്ക കൊടുത്തത്.
ആഹ് അതുകൊണ്ട് പെട്ടന്ന് പണി കഴിയൂല്ലെ രാവിലെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ ഫ്രീ ആയിട്ടിരിക്കാല്ലോ
അപ്പൊ പിന്നെ നമ്മൾ ഇഞ്ഞ് പ്രത്യേകിച്ച ഒന്നും വെക്കുന്നില്ല ചമ്മതിയങ്ങണം ആരക്കാ
ആഹ്
നാത്തൂൻ ജോലിക്ക് പോവും പിന്നെ അനി ആഹ് ആഹ് ഹസ്ബൻഡ് നത്തും പോവാറുണ്ട് ന്ന ഹസ്ബന്ഡ അനിയനും ഹസ് ബൻഡ് ബാപ്പായയും എല്ലാരും ജോലിക്ക് ഞാനും അമ്മായിഅമ്മയും മാത്രേ കാണുള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാൻ
ആഹ് അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്നും മതിയല്ലോ തിന്നിട്ടില്ലേലും വേണ്ടില്ലന്നൊക്കെ തോന്നിപ്പോവും
അതാണ് അപ്പൊ അവർ അപ്പൊ അവര് പറഞ്ഞു ഇന്ന് ചമ്മന്തി മതിയന്ന് അത്ര നല്ലതല്ലേ നമ്മക്ക് മക്കളന്നല്ല ഒറ്റക്ക് ഇരിക്കിപ്പ കഴിക്കാൻ തോന്നത്തല്ല എങ്കി വിശപ്പന് എന്തെങ്കിലും കഴിക്കാൻ വേണം അപ്പ്
അപ്പൊ ഇതൊക്കെ തന്നെ ധാരാളല്ലേ
അ ശരിയാ നിങ്ങള് പിന്നെ എന്തേ പഠിക്കൻ എന്തേ പോയിട്ടില്ലേ
ഞാന് ജോലിക്ക് പോയ്ക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കൊച്ചൊക്കെ
ആഹ് പ്രേഗ്നെന്റ് ആയതിന്ന് ശേഷം അ ശരി വല്ത വല്യ മോ ആളായീനേശ പോവത്തായത്
ആഹ് അതെ ആഹ് അവള് അവക്കൊരു മൂന്നാസ പോന്ന വിചാരിച്ചത് അവക്ക് മൂന്ന് വയസ്സായപ്പോ അടുത്താളായി
ആഹ് അത്‌ ശെരി
അപ്പോഴേക്ക് വേറൊന്നും ആയില്ലെങ്കി പോവാ
പോവാലേ അത് പൊതുവേ എല്ലാർക്കും വരുന്നത് അതെ അത്‌ ശരി
ഓൺലൈന ട്ട് വല്ലോം നോക്കണംന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ചുമ്മാതിരുന്നാലും ഒക്കൂലല്ലോ
അതെ ഓ
ഹലോ
ആഹ് അത്ര നേരം കേട്ട്
ഹലോ ആഹ് ആഹ് അല്ല ഞാൻ പറയാ ഓൺലൈൻ ആയിട്ടായാലും ആഹ് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ ഇഷ്ടത്തിന് എവ്ടുക്ക് പോണെങ്കിലും ആരടെട്ത്തും ചോദിക്കണ്ടല്ലോ ക്യാഷ് ക്യാഷ് ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരു സ്വാതന്ത്ര്യാണ് ക്യാഷ് ചോദിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യൊക്കെ പോകുന്നത്
അത് മാ മാത്രല്ല ഇനി ഇപ്പ ഹസ്ബൻന്റ് വീട്ടിലില്ലാത്തരു സമയത്ത് നമുക്ക് കൊച്ച്ങ്ങളും നമ്മളും മാത്രം വെളിപോമ്പോ എന്തെങ്കിലും വേണന്നുണ്ടെങ്കി കൊണ്ടുപോയ പൈസ തികഞ്ഞില്ലെങ്കി എന്ത് ചെയ്യും വീണ്ടും അവരെടുത്ത് വിളിച്ച് ചോദി ക്കാൻ നമ്മുക്കൊരു മടിയല്ലെ
അതന്നെ നമ്മുടെ കയ്യിയിലുണ്ടെങ്കിൽ നമുക്ക് നമ്മള ഇഷ്ടത്തിന് വാങ്ങിക്കാലോ മക്കക്കായാലും മക്കക്ക് വാങ്ങിക്കൊടുക്ക്ണ തന്നെ നമുക്കൊരു സന്തോഷാണ് നമു -
അതാണ് ആഹ് അതെ നമ്മുക്ക് ഇപ്പൊ ഞാ സത്യം പറഞ്ഞ ഇപ്പൊ കൊറെ വർഷങ്ങളായിട്ട് ഞാൻ എനിക്കൊന്നും വാങ്ങുന്നില്ല
അതീ കുഞ്ഞുങ്ങള് ഉണ്ടായാല് പിന്നെ നമുക്ക് നമ്മ അതുവരെ നമ്മൾ നമ്മു ആയ പിന്നെ നമ്മുടെ എല്ലാ ശ്രദ്ധയും അങ്ങോ ട്ടാണല്ലൊ പോന്നത് പിന്നെ അവർക്ക് എന്തെങ്കിലും വാങ്ങണം അവർക്ക് അവർക്ക് ന്ന്ള്ള ആ ഒരു ചിന്ത നമുക്ക് വരുള്ളൂ
ആഹ് ഈ പെരുന്നാകൊക്കെ ഒരു ഡ്രസ്സ് വാങ്ങിക്കാതെ ഒറ്റ പെരുന്നാള് ഞാൻ നിക്കൂല്ലായിരുന്നു അ പക്ഷെ ഇപ്പം എനിക്ക് വേണ്ട കൊച്ചിങ്ങക്ക് രണ്ടു പേർക്കും ഓരോ ജോടി കിട്ടിയാ മതി
ആ രീതിയിലോട്ട് മാറും നമ്മള് അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും
അതെ അതെ എല്ലാരും അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ആ മ മ്മളെ ഉമ്മാന്റെ ക്കെ അവസ്ഥ ആ ഒരു ഇത് ഇപ്പോഴത്തെ ഹ് അതാ ഞങ്ങള് വെച്ചാ ആ ആ ഓ ഓ ശെരി
ഓക്കെ ശരി
ആഹ്